ഹലോ ഉ
കേക്കുന്നുണ്ടോ കേക്കണണ്ട് കേക്കണണ്ട്
ആഹ് അതെ ഇന്നത്തെ കാലത്തെ ഏറ്റവും കൂടുതല് കേൾക്കുന്ന ഒരു വാക്ക് എന്താന്ന് ചോദിച്ചാ ഞാൻ പറയണത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നായിരിക്കും അപ്പൊ നീ എന്തായിരിക്കും പറയണേ ഹുഹേ
ഞാനും അതന്നെ പറയുള്ളൂ കാരണം സ്കൂളിലും കോളേജിലും ആശുപത്രിയിലും ബാങ്കിലും മൊബൈലും കാറിലും എവിടെയും കുറിച്ചാണുള്ള സംസാരം അല്ല എന്തു പറ്റി ഇന്ന് പെട്ടെന്നരു എ ഐ സംസാരൊക്കാ
അല്ല അത് പെട്ടെന്ന് എനിക്ക് എല്ലാരും ഉപയോഗിക്കണ്ടല്ലോ പിന്നെ അത് വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാ മനുഷ്യനെ പോലെ ചിന്തിക്കാനും പഠിക്കാനും പിന്നെ എന്താ തീരുമാനം എടുക്കാനും കഴിയുന്ന ഒരു കമ്പ്യൂട്ടർ സംവിധാനമാണല്ലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജെൻസ്
പക്ഷെ കംമ്പ്യൂട്ടറുകൾക്ക് തലച്ചോറില്ലല്ലോ പിന്നെ അതെങ്ങനെ ചിന്തിക്കും
അത് നല്ലൊരു ചോദ്യം ആണുട്ടോ കംമ്പ്യൂട്ടറെ ഈ മനുഷ്യനെ പോലെ ചിന്തിക്കുന്നില്ല നാം നൽകുന്ന വിവരങ്ങളിൽ നിന്ന് നിയമങ്ങളും പാറ്റേണുകളും എല്ലാനും കണ്ടെത്തിയാണ് അത് തീരുമാനങ്ങൾ എടു ക്കണത്
അതായത് ഏഐക്ക് അറിവ് നമ്മൾ തന്നെയാണ് കൊടുക്കണേന്ന് അല്ലെ
ഉം അതെ പിന്നെ വേറെ ആയിരക്കണക്കിന് നമ്മള് ചിത്രങ്ങളൊക്കെ കാണിച്ചാൽ ഇപ്പൊ പൂച്ചയെയും നായെയും ഒക്കെ വേർതിരിക്കൻ അത് പഠിപ്പിക്കും പിന്നെന്താ ലക്ഷണ കണക്കിന് ഭാഷ ഉദാഹരണങ്ങള് നൽകിയാല് മനുഷ്യനെ പോലെ മറുപടി പറയാന് അതിന് കഴിയും
ഈ ഏഐടെ ചരിത്രം എവിടെന്നാ
അതെന്തോ ഞാൻ കേട്ടേക്കണ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് എന്തോ നടന്ന ഒരു ഗവേഷക സമ്മേളനത്തിലാണ്ന്നാ കേട്ടെക്കണത് അത് ഈ എ ഐ എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് അവിട് എ ആണ് ആ പക്ഷെ ക്ഷെ അതിന് ശേഷം ഈ മേഖല അത്ര അത്രയധികം വേഗത്തില് വളർന്നു.
ഓ പക്ഷെ ആദ്യം ആളുകൾ എങ്ങനെന്നാവോ എ ഐ കണ്ടിരുന്നത്
അത് സിനിമകളിലൊക്കെ കാണുന്ന മനുഷ്യനെ പോലെയുള്ള റോബോട്ടുകള് ആയിട്ടാണ് നമ്മള് മറ്റേ ഏതാ എന്തിരൻ സിനിമ എടുത്താ തന്നാ അതൊരു റോബോട്ടിനെ പറ്റിയല്ലേ അത് ഒരു എ ഐ മൂലം നിർമ്മിതമാെന്നാണ് പറയണ പക്ഷേ ഇന്ന് എ ഐ റോ റോബോട്ടുകളിൽ മാത്രല്ല നമ്മുടെ മൊബൈൽ ഫോണുകളിലും ഉണ്ട്
അതെങ്ങന
ആഹ് അത് എളുപ്പല്ലേ നമ്മുടെ ഫേസ് ലോക്ക് വോയ്സ് അസിസ്റ്റന്റ് ഗൂഗിൾ മാപ്സ് പിന്നെ എന്താ ഈ യൂട്യൂബ ക്യാമറയുടെ എൻഹാൻസ്മെന്റ് ഇതെല്ലരു നമ്മുടെ എ ഐ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്
ഉം ഉം ശരിയാട്ടാ നമ്മള് ദിവസേ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പലർക്കും അത് അറിയാൻ പാടില്ല
ഉം അതാണ് സത്യം ശരിക്കനും
അല്ല ഈ എ ഐടെ ഏറ്റവും വലിയ ശക്തി എന്താന്ന ഒന്നും പറയോ
ആ അത് വളരെ വലിയ അളവിലുള്ള വിവരങ്ങളൊക്കെല്ലേ അവര് അത് വളരെ വേഗത്തിൽ തന്നെ എന്താ നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയാം
മനുഷ്യനേക്കാ വേഗത്തിലാ
പിന്നല്ല ചില കാര്യങ്ങളൊക്കെ ആയിരക്കണക്കിന് മടങ്ങ് വേഗത്തിൽ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റും ഇവന് മനുഷ്യിനേക്കാളും
ഓ അപ്പൊ പറയണത് മനുഷ്യന് ഇന്നി പ്രസക്തി ഇല്ല അല്ലേ
ആ അതെയില്ല എ ഐ ക്ക് അറിവുണ്ടാകും. പക്ഷേ വിവേകവും ധാർമ്മിക ബോധവും കരുണയയും ഒക്കെ മനുഷ്യൻല്ലാണള്ളത്. അത് എ ഐ ഉണ്ടാവുന്നില്ല
എ ഐ തെറ്റക്ക ചെയ്യൂ
പിന്നെ ഇപ്പൊ മനുഷ്യൻ തെറ്റ് ചെയ്യണല്ലേ അതുപോലെന്നെ എ ഐ ക്കും തെറ്റുകളുണ്ടാകും. ചില സമയത്ത് തെറ്റായ വിവരങ്ങളൊക്കെ നൽകിയാല് തെറ്റായ തീരുമാനങ്ങൾ അവരെടുക്കും അതിനല് നമുക്ക് എ ഐ നെ അന്ന്തമായിട്ട് അങ്ങന വിശ്വസിക്കാൻ പാടില്ല ട്ടോ.
അതായത് എ ഐ ഒരു സഹായികയാണ് പക്ഷെ പകരക്കാരനല്ല
അതെ കൃത്യായിട്ട്
ഈ സ്കൂളുകളിലൊക്കെ എ ഐ പഠിപ്പിക്കോ
പിന്നെ തീർച്ചയായും ഇപ്പ ഇണ്ടല്ലോ അങ്ങനെയൊക്കെ പക്ഷേ ഈ എ ഐ ഉപയോഗിക്കുന്നതോടൊപ്പം വിമർശനാത്മക ചി ന്തയും പഠിപ്പിക്കണം അതാണ് വേണ്ടത്
ഉം ചെലര് പറയാറുണ്ടേ എ ഐ എല്ലാം ചെയ്യും ഇനി മനുഷൂർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലോന്നക്കാ
ഉം അത് പക്ഷെ തെറ്റായ ഒരു ധാരണയാണ്ട്ടോ എ ഐ ആവർത്തിച്ചുള്ള ജോലികൾ ചെയ്യാം പക്ഷെ പുതിയ ആശയങ്ങൾ കണ്ടെത്താനും മനുഷ്യബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനും പിന്നെ നേതൃത്വം നൽകാനും അത് എ ഐക്ക് സാധ്യമല്ല അത് എപ്പോഴും മനുഷ്യൻ തന്നെ വേണോ അത് ചെയ്യാൻ
ഈ നമ്മുടെ എ ഐക്ക് ഒരു ഡോക്ടർ ആവാൻ പറ്റുമോ
ആ ഡോക്ടറാവാൻ പറ്റുവോന്ന് വെച്ചാ അത് രോഗനിർണയത്തിലൊക്കെ അതിനെ സഹായിക്കാൻ പറ്റും പക്ഷേ രോഗിയുടെ ബയം മനസ്സിലാക്കി അത് ആശ്വസിപ്പിക്കുന്നത് ഒരു മനുഷ്യ ഡോക്ടറിനെ അത് പറ്റുള്ളൂ
ഓക്കേ ഒരു ടീച്ചറാവാനാ
പഠിപ്പിക്കാൻ സഹായിക്കും ഇപ്പ ന അനവധി കുട്ടികളൊക്കെ ഏ യൂസ് ചെയ്തതൊക്കെ എന്താ പ്രോജക്ട് അസൈൻമെന്റ് അവന്റെ പ്രസന്റേഷൻ എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാൽ ഒരു വിദ്യാർത്ഥിയുടെ കഴിവും സ്വപ്നങ്ങളും തിരിച്ചറിഞ്ഞ് പ്രചോദനം നൽകണ്ടത് അദ്ധ്യാപകനാണ് ഏ ഐ അല്ല
അതും ശരിയാണ് ലാസ്റ്റ് ആയിട്ട് ഒരു ജഡ്ജി ആവാൻ പറ്റുവോ
ഹ് നിയമങ്ങളൊക്കെ വിശകലനം ചെയ്യാൻ കഴിയും പക്ഷേ നീതിയും മാനവികതയും വിലയിരുത്തുന്നത് മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ് അതൊര് എ ഐ കാരണമാവരുത്
ഉം എനിക്കിപ്പോ മനസ്സിലായി ഏ ഐ ശരിക്കും ശക്തവാണ് പക്ഷേ അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാ മാത്രമേ സമൂഹത്തിന് ഗുണം ചെയ്യുള്ളൂ
ഉം അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം പിന്നെ ഈ ടെക്നോളജിയക്കെ സൃഷ്ടിക്കുന്നതിലല്ല അത് നിശരാശിയെ തന്നെ ഉപയോഗിക്കുന്നതിലാണ് യഥാർത്ഥ വിജയം അല്ലേ
ഉം അല്ല എനിക്കിപ്പോ ഒരു സംശയം
ചോദിക്കൂ
ഏ ഐ ഒരിക്കൽ മനുഷ്യനേക്കാൾ ബുദ്ധിമാനാകുവോ ഓരോരോ ഡെവലപ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കല്ലേ
ഉം ഉം അതെ അതാണ് ഇന്ന് ലോകം ഇന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചോദ്യം അതിന്റെ ഉത്തരത്തെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്
ഉം അൽ കഴിഞ്ഞ ദിവസേ ആ ചേച്ചി പറഞ്ഞൊരു കാര്യം ആ ഒരുപാട് ചിന്തിപ്പിച്ച്
ഏ അത് ഏത് കാര്യം
അല്ല ഏ ഐ പഠിക്കാൻ പോണന്ന് ഒരു യന്ത്രത്തിന് എങ്ങനെ പഠിക്കാൻ കഴിയും അത്
ഓ നല്ല ചോദ്യം അതിന് ഉത്തരം എന്ന് പറയുന്നത് മെഷീൻ ലേണിങ് ആണ്
മെഷീൻ ലേണിങ്ങാ അതെന്തൂട്ടാ
നമുക്ക് ഒരു കുഞ്ഞിനെ സങ്കല്പപ്പിക്കാം ട്ടോ ഒരു എക്സാമ്പിൾ ആയിട്ട് അപ്പൊ ആദ്യം അവന് പൂച്ചയും നായയും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല ഒരു കുഞ്ഞിനതറിയാൻ പറ്റില്ലല്ലോ
ഏ
പക്ഷെ ദിവസവും നമു കാണിച്ചു കൊടുത്താൽ അവൻ തിരിച്ചറിയാൻ തുടങ്ങും അല്ലേ
ഓ അത് ശരിയാണ്
ആ അപ്പോ ഒര് ഏ ഐയും അതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ കണ്ടാണ് പഠിക്കുന്നത് ഉം അതെ
ഓ അതായത് ഏ ഐക്ക് നിയമങ്ങൾ മുഴുവൻ എഴുതി കൊടുക്കണ്ട ആവശ്യം ഇന്നില്ല
ആ ഇല്ല അത് ഡാറ്റയിൽ നിന്ന് തന്നെ പാറ്റേണുകൾ കണ്ടെത്തുന്നു
അപ്പൊ ഈ ഡീപ് ലേണിംഗ് നൊക്കെ പറയാറില്ലോ അതെന്ത് സാധനം
അത് ഈ മനുഷ്യന്റെ തലച്ചോറിലെ ന്യൂറോണുകളൊക്കെ ഇല്ലേ അതിനെ മാതൃകയാക്കി നിർമ്മിച്ച ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കെന്ന് പ പറയും അത് ഉപയോഗിച്ചാണീ മെഷേൻ ലേണിങ്ങിൻ്റെക്കെ ഓരോ വികസികത നമ്മ ആ രൂപമാക്കിയാണ് ഡീപ്പ് ലേണിംഗ് ഇണ്ടാക്ക്ണത്
ഓ അതുകൊണ്ടാണല്ലേ ഈ ചിത്രങ്ങള് തിരിച്ചറിയണ ശബ്ദം മനസ്സിലാക്കാനൊക്കെ കഴിയണത്
ഉം അതെ അതെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാര്ന്നല്ലേ മറ്റേ ഫെയ്സ് ലോ നമുക്ക് വോയിസ് റെക്കഗ്നീഷൻ ഫേസിന്റെ റെക്കഗ്നീഷൻ കാര്യങ്ങളൊക്കെ അത് പിന്നെ ഭാഷ വിവർത്തനം അതൊക്കെ ഈ ഡീപ് ലേണിങ് യൂസെയ്ത് അല്ലെ ഉപയോഗിച്ച ട്ടാണ് ചെയ്യണത് അത് വളരെ പ്രധാനമാണ് ഡീപ് ലേണിംഗ് എന്ന് പറയുന്നത്
ഓ അപ്പൊ ചാറ്റ്ബോട്ടുകള് എങ്ങനെയാ പ്രവർത്തിക്കണേ?
അതിപ്പോ മനുഷ്യർ എന്താണ് കൊറേ ഇപ്പം എഴുതിയ കോടിക്കണക്കി വാക്യങ്ങളും സംഭാഷണങ്ങ് ങ്ങളും എല്ലാം ആനത് പഠിക്കും, അത് പഠിച്ചാണ് അതിന് മറുപടി അത് നൽകുന്നത്, പി പിന്ന അതുകൊണ്ടാണ് സ്വാഭാവികമായി സംസാരിക്കുന്നത് പോലെ തോന്നുന്നത്. നമ്മടെ ആ രീതിയില് എഐ നമ്മളോട് സംസാരിക്കും
പക്ഷെ എന്നാലും ചെലപ്പേക്കെ തെറ്റുത്തരങ്ങള് തരാറ്ണ്ട് അല്ലെ?
ഉം അതെ അത് എഐ എല്ലായ്പോഴും ശരിയായിരിക്കണമെന്നില്ലാട്ടോ. അതിനാൽ മനുഷ്യൻ എന്തെയ്യണം അതൊന്ന് പരിശോധിച്ച് നോക്കണം, അതിന് മുമ്പ്.
എഐ കാരണം വിദ്യാർത്ഥികൾക്ക് പഠനൊക്കെ എളുപ്പാവണുണ്ടെന്ന് തോന്നണല്ലേ.
പിന്നെ ഒരുപാട് ഈ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ അവർക്കെന്താ ലളിതമായിട്ടന്നെ വിശ്വദി വിശദീകരിക്കാനും സംശയങ്ങളൊക്കെ ചോദിക്കാനും ഭാഷ മാറ്റാനും ഏ അതിന് ക്കെ എന്താണീ ഈ എഐ നമ്മള് ആ വിദ്യാർത്ഥികളെ സഹായിക്കെണ്ട്.
ഉം പക്ഷെ അതിനൊരു അപകടം ഉണ്ട്
ഉം എന്താണ്?
സ്വന്തം ചിന്താശേഷി ഉപയോഗിക്കുന്ന എല്ലാം എഐയോട് ചോയിച്ചാ പോരേ നമ്മള് അത് പോലും നമ്മടെ ബുദ്ധിയെ ഇംമ്പ്രൂവ് ചെയ്യാനായിട്ടോ അല്ലെങ്കി അതിന് ഉപയോഗി ക്കാനും ശ്രമിക്കുന്നില്ല.
ഉം അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. പക്ഷെ എഐ നമ്മളെ സഹായിക്കണം, നമ്മക്ക് പകരമാകരുത്
ഭാവിയില് പരീക്ഷകള് എഐ എഐ ഉപയോഗിച്ച് അയിക്കോളൂം മിക്കവാറും അല്ലേ
ചില ഭാഗങ്ങളും ഉണ്ടാകാട്ടോ. പക്ഷെ മനുഷ്യന്റെ സൃഷ്ടിപരമായ ചിന്ത ആശയവിനിമയം നൈതിക ബോധം എന്നിവ വിലയിരുത്തുന്നത് എപ്പോഴും പ്രധാനമായിരിക്കും
എഐ ചിത്രങ്ങളും സംഗീതവും കഥകളൊക്കെ സൃഷ്ടിക്കിണിണ്ട് അത് കലാകാരന്മാർക്കൊരു ഭീഷണിയാവോന്ന് ന്നാണ് ഞാനിപ്പൊ ആലോയിക്കണത്.
ആഹ് അതിപ്പോ ഒരു പരിധി വരെ മത്സരമാണ് പക്ഷെ മനുഷ്യന്റെ ജീവിതാനുഭവങ്ങളും വികാരങ്ങളും ഒക്കെ പൂർണ്ണമായി പകർത്താനേ എഐക്ക് കഴിയില്ല
ഓ അത് ശരിയാട്ടാ അതായത് ഒരു ചിത്രത്തില് നിറങ്ങളൊക്കെ നമുക്ക് വരക്കാം, പക്ഷെ അത് അതിന്റെ പിന്നിലെ ആത്മാവ് മനുഷ്യന്റെ ആയിരിക്കും.
ഉം അതെ
വളരെ മനോഹരമായ ഉദാഹരണമാണിത് എഐ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങള് നടക്കാലേ?
തീർച്ചയായിട്ടും ഈപ്പോ ഡീപ് ഫേക്ക് വീഡിയോകള് അല്ലേല് വ്യാജ ചിത്രങ്ങളൊക്കെ ഓൺലൈൻ തട്ടിപ്പുകള് ഇതൊക്കെ വലിയ പ്രശ്നങ്ങള ആണ് അത് നമ്മള് ഇപ്പഴ്ത്ത ആ ഒരു തലമുറയില് കൂടുതലും കാണണതാണ്.
ഉം അതുകൊണ്ടാണ് ഈ ഡിജിറ്റൽ ലിറ്റ്റെസി അത്യാവശ്യന്ന് പറയണത്.
ആഹ് അതെ അതെ എന്താണ് ഏഹ് യഥാർത്ഥം എന്താണ് വ്യാജം എന്ന് തിരിച്ചറിയാനൻ എല്ലാരും പഠിക്കണം, അതുകൊണ്ട് തന്നെ അത് ഏഹ് പ്രധാനമാണ് ഹ്ഹ
എഐ വികസിക്കുന്ന വേഗം കണ്ടാ ചെലപ്പോ എനിക്ക് പേടി തോന്നാറണ്ട് സത്യം പറയാലോ.
ആ ഭയപ്പെടേണ്ടതില്ല ശരിക്കനും എന്നാൽ ഉത്തരവാദിത്വത്തോടെ തന്നെ ഉപയോഗിക്കണം ഹ്ഹ
ഏതായാലും എനിക്കിപ്പോ ഒരു കാര്യം വ്യക്തായി
എന്താണത്?
ഏ ഐടെ ഭാവി അതിന്റെ സാങ്കേതിക വിദ്യയിലല്ല. അത് ഉപയോഗിക്കുന്ന മനുഷ്യരുടെ മൂല്യങ്ങളിലാണ്.
ഉം അതാണ് ഇന്നത്തെ ഏറ്റവും വല്യ സത്യം
ആഹ് അടുത്തതായി എനിക്കറിയേണ്ടത് ഏ ഐ ഭാവിയിൽ തൊഴിൽ മേഖലകൾ എങ്ങനെ മാറ്റുമെന്നതാണ്.
ആണല്ലേ അത് ഞാൻ മറ്റൊരു ദിവസം പറഞ്ഞു തരാട്ടോ ഇപ്പന്റെ ഫോണിൽ ചാർജ്
ഓക്കെ
ശരി ന്നാ ബൈ